ലോ ഹലോ ഹലോ കേക്കാവോന്നേ ഞാൻ പറയുന്നെ കേക്കാവോ
ആഹ ഇപ്പ കേക്കാം ഇപ്പ കേക്കാം
ഹ ഹാ
ആഹ് ഞാൻ ഓർക്കേംചെയ്തു എന്നാ പറ്റി എന്റെ ഫോണിന് എന്തേലും പറ്റിയോന്ന്
ഹ ഹാണോ
ഏഹ്
ആഹ് ഞാൻ ഓർത്തു ഇ വടെയാണെങ്കി പിന്നെ കരണ്ട് പോയായിരുന്നേ വൈഫൈ കണക്ട് ചെയ്തേക്കുവായിരുന്നു ഇനി അതിന്റെ പ്രശ് നാണോന്നോർത്ത് ഞാന് നോക്കുവായിരുന്നു
ആഹ് എനിക്ക് അങ്ങനെ ഉത്തർക്ക് പ്രശ്നല്ല ഇല്ലത്തെ കോള് കണക്ട് ആയിട്ടുണ്ട് വന്നാവുന്നുണ്ട് പിന്നെ ഇല്ല കീ നോർത്തു
ആഹ് പക്ഷെ പറയുന്നേന് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് ഇങ്ങനെ സ് എന്തോ പോലെ വിട്ട് വിട്ട പോലൊക്കെ വരുന്നുണ്ട്
ഇനി എന്റെ കണക്ഷന്റെ കൊഴപ്പാണോ
ഞാൻ പറയുന്ന കേക്കാവോ
ആ ക്ലിയറായിട്ട് കേക്കാം
ആ ഇതൊരുമാതിരി ഷോക്കടിച്ച പോല
ആണോ
ആ എന്നാണോ
കട്ടെയ്ത് വിളിക്കണോ
ഓ വേണ്ട വേണ്ട പറ്റില്ല അങ്ങനെ പറ്റില്ല
ആ
എന്ന ട്ക്ക്വയിരുന്നു
ഞാൻ ഇട്ടണ്ട് കയ്ഞ് ചുമ്മ ഇരിക്ക്യായിരുന്നു ഇവടെ
ആണോ
വന്ന് കേറി വന്നപ്പത്തേക്കിന് രണ്ട് ചേച്ചിമാര് വന്നേ അവരോട് വർ ത്താനം പറഞ്ഞോണ്ടിങ്ങനിരുന്നു
ആ ഹ ഹ ആ ഞാനാണെങ്കി കടേ കട് കടയിലോട്ട് പോവാനായിട്ട് എറങ്ങിയപ്പളാ ആദ്യം വിളിച്ചത്
ആ ഞാനാണെ കഴിക്കൻ എടുത്തങ് വെച്ചപ്പഴാ ചേച്ചിമാര് വന്നെ പിന്നെ അവരോട് വർത്താനം പറഞ്ഞിരു ന്ന്ട്ടും ഞാൻ കഴിക്കാന്ന് കണ്ടവര് പെട്ടെന്നങ്ങ് പോയേ
ആഹാ
അവർക്ക് മാസം മാസം വന്നില്ല പറ്റത്തില്ലല്ലോ
ആ അതെ അതെ അതെ
ഹ ഹ ഇന്നാണെ നല്ല വെയിലുംണ്ടായിരുന്നു
അപ്പൊ ഈ പോന്നെ പഠിക്കാൻ പോന്നടെത്ത് കഴിക്കാൻ കൊണ്ടോവത്തില്ലേ
ഇല്ല കൊണ്ടോത്തില്ല
ആ രണ്ടരയൊക്കാവുമ്പോ വരോല്ലോ ല്ലേ
ആ പത്താമ്പോ ചെല്ലണം പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ചെലപ്പോ രണ്ടരാ മൂന്ന് മൂന്ന് വെരെയാണ് ശെരിക്കുള്ള സമയം
പഠിക്കുവാണോ പഠിപ്പിക്കുവാണോ
പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട്
ആവു ആവു
ആ അതുകൊണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂർ കൂടുതൽ നിക്കണ്ട വന്നാലേ ള്ളൂ പിന്നെ എന്തെങ്കിലൊക്കെ നമ്മക്ക് ക്കായിട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന തീർത്ത് ആ തീർത്ത വെച്ചിട്ടല്ലേ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനേം സമയം പോകും ഉം പിന്നെന്നട്ക്കുവായിരുന്നു ഹലോ പിന്നിം പോയോ കണക്ഷന്റെ കൊഴപ്പാണോ ഹലോ ഹലോ ഹലോ
ഒ ഹലോ